ആഹ് കൃഷികളൊന്നുല്ല ഇതേപോലെ ഇങ്ങനെ ചെടികളു ഇക്ക് നല്ലോണ്ട അപ്പ അയ്ന്റെ പിന്നാലെ അങ്ങനെ നിക്കും. ബൃഷികള് പിന്നെ ജസ്റ്റ് ഞമ്മടെ വീട്ടിലിങ്ങനെ ചെറിയ തൈകളൊക്കെ ഇണ്ടായ്ല്ലെ മുളകിൻ തൈ വയുതന
ആഹ് ആഹ്
വേപ്പിന്റെലിം അങ്ങനെക്കെ തന്നെ ഒള്ളു എന്താന്നോ ചെലത് അമ്മളെ ഈ ചെടീം കളി പോലല്ലെ ഇത് അറന്നാല് കാഞ്ഞലില്ല അസ് സ്ഥലങ്ങളിലൊന്നും മിണ്ട് ഉണ്ടാവിലല്ലോ അതാണ് വിഷയം വരുന്നതെ ഉം ചെടികളു വന്നാ പിന്നെ ഞാന് ഫ്രണ്ടില് ഒക്കെ ചെടികളാ ഫ്രണ്ടില് ഇതൊന്നും കുഴിച്ചിട്ടിട്ടില്ല പിന്നല്ലാലല്ല വെയിലു സൂര്യപ്രകാശൊക്കെ തട്ടണെങ്കി ഫ്രണ്ടിലൊക്കെ
ആഹ് അള്ളാ വേണം
എന്താ
അല്ല സൂര്യപ്രകാശൊക്കെ തട്ടുന്നോട്ത്ത് കുഴിച്ചിടണം പറയാ
പിന്നെ എന്താ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നല്ലോം അങ്ങനെ എല്ലാ തൈകളും കൊറച്ചീചൊക്കെ ആ റംമ്പുട്ടാന് മാങ്കോ പിന്നെ എന്താ ഇത് പ്ലാവ് വ് 'പേരക്ക
ആ ആവശ്യത്തിനുള്ള സാധനം ഉണ്ടല്ലോ
ഇഷ്ടപ്പെട്ട സാനങ്ങളൊക്കെണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഇപ്പൊ രണ്ട് മൂന്നാല് വർഷം ആ അതെ അയിമ റംമ്പുട്ടാനൊക്കെ ഇപ്രാവശ്യം ഫസ്റ്റ് ആണ് ണ്ടായത്
അതെനെ ഒരു
ആയിറ്റൊള്ളു ആ മൂന്ന് വർഷായീനു അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇപ്പോൾ ഉണ്ടാവുണത് ആ ഒരുപാട് വെച്ചാല് ന്ന നിറയെല്ല എന്നാലും നമുക്ക് കഴിക്കാല്ലൊ ഉണ്ട് ഒരു നാലഞ്ച് കിലോനൊക്കെ ഉണ്ടാവും അത്രൊക്കെ ഇണ്ടായിനി
അത് മതിയല്ലോ
ഉം ഇപ്പൊ കഴിഞ്ഞിട്ടോ ഇനിപ്പോ നെക്സ്റ്റ് ഇണ്ടവണം അടുത്ത വർഷല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അതില് കുറേ ആ കൊറെേ കൊറെേ ഉണ്ടായിരുന്നു പൂത്തിരുന്നു പക്ഷെ എന്തോ ഒരു ഫംഗസ് എന്തോ വന്നാണ്ട് ഇങ്ങനെ വൈ റ്റ് കളറ്ലായിറ്റ് ഇങ്ങനെ കുറെ ബ്ലാക്ക് കളറ്ലായിട്ട്
അതിന് എന്തെങ്കും മരുന്ന് അടിക്കാൻ പറ്റൂല
മരുന്നടിച്ചാപ്പ നമ്മക്ക് നമ്മടെ വീട്ടിൽ ഇണ്ടാക്കണത് ആവൂലല്ലോ അപ്പൊ പിന്നെ നമ്മൾ ഇത് വിഷം അടിച്ച് കഴിക്ക നമ്മക്ക് നമ്മളെ വീട്ടില് ഇങ്ങനെ വിഷം അടിക്കാത്ത കഴിക്കാൻ വേണ്ടീട്ടാണല്ലോ നമ്മള് ഉണ്ടാക്കണേ അന്നൊന്നും അടുക്കാൻ പോയിട്ടില്ല പിന്നെ മഴ പെയ്തപ്പോ കൊറേ ചാടി പോയി എന്നാ പിന്നെ ഇല്ലതൊക്കെ കൊറേ ക്ലീൻ ആവുകയും ചെയ്തു കൊറെ ചാടി പോവുകയും ചെയ്തു ടൈമല്ലേ ഇനിയൊക്കെ വേണമെങ്കി ശരിയാവേക്കും ആ ഒക്കൊന്നും ശരിയാവൂലല്ലോ ആഹ് ഒക്കൊന്നും ഇണ്ടാവണതൊന്നും കിട്ടില്ലല്ലോ ആ കൊഴിഞ്ഞ് അങ്ങനെ ആദ്യം പോയില്ല ബ്ലാക്ക് ആയികാണ്ടാ പോയത് അങ്ങനെ കായായിട്ട് അങ്ങനെ കൊഴിഞ്ഞു പോയില്ല പിന്നെ ഉം ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ എന്തോ ഒരു അസുഖം വന്ന് അങ്ങനെ പോയതാണ് അല്ലാതെ വെറുതെ കായ ചാടൊല്ലോ അങ്ങനെ പോയിട്ടില്ല
ആഹ് ആ
പിന്നെന്നാല് വെള്ളം നല്ലോം വേണം അതിന് അതാ അതിന്റെ മെയിന് നമ്മളാ വേനൽ ടൈമിലൊക്കെയാണ് ഇത് പൂക്കാ ആ ടൈമില് നല്ലം നല്ലം വെള്ളം വേണം എത്ര വെള്ളം കിട്ടിയാലും മതിയാവൂലത്രെ
അതേലെ നല്ലം വെള്ളം വേണല്ലേ
നല്ലം വെള്ളം വേണം അതിന്റെ ഒരു ഇതായിരിക്കും കാരണം ഞങ്ങക്കിവിടെ വെള്ളം ആ വേനൽ ടൈമിൽ നമ്മ എല്ലാർക്കും ഒരു അടുത്ത് പുഴകളൊന്നും അങ്ങനെ ഇല്ലാത്തതോണ്ട് കൊറച്ച് ഉയരത്തായിട്ടാണ് അപ്പൊ നമുക്ക് വെള്ളത്തിന് കൊറച്ച് കുറവായിരുന്നു ആ കുറവാണ് നമ്മുക്ക് ഉപയോഗിക്കാല്ല വെള്ളേ ഉണ്ടാവൊള്ളൂ പിന്നെ ചെടികൾക്കൊക്കെ ഇപ്പൊ ജസ്റ്റ് പാർന്ന് കൊടുക്കാനും അല്ലാതെ ഓവറായിയിട്ട് നമുക്ക് വെള്ളം കൊണ്ട് കളിക്കാല്ലതൊന്നും ഉണ്ടാവില്ല അപ്പ നമ്മള് ഓരോ ഒരു ബക്കറ്റൊക്കെ പാർന്ന് കൊടുക്കാന്നല്ലാതെ പൈപ്പ് വെച്ചിട്ട് പാർന്ന് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പ അയിന്റെക്കെ ഒരുതുണ്ടാവും അങ്ങനെ നല്ല വെള്ള വേണംത്ര. മ് നന്നായി വെള്ളം വേണം പറഞ്ഞു അപ്പ അയിന്റെ പ്രശ്ന ന്നാലും കുഴപ്പല്ലട്ടോ നമുക്ക് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് കിട്ടി ആ റെഡ് റെഡായിരുന്നു അപ്പൊ പിന്നെ പിന്ന അങ്ങനെ കിട്ടി പിന്നെ മറ്റേ പ്ലാ എന്താച്ചാ മാ മൂച്ചിമ്മ എന്താച്ചാല് എന്താ വല്ലാണ്ട് രണ്ട മൂന്നലണ്ണംണ്ട് അത് ഫസ്റ്റ് ടൈംന്നെയാണ് അത്രേണ്ടായുള്ളൂ. ഇല്ലം നല്ല നല്ല അടിപൊളി സാന
ആ ഒക്കെ ബെഡ് തൈ ആണ്. ആ മൂന്ന് വർഷം കൊണ്ട് കായക്കുന്ന ഞങ്ങള് പുതിയ വീട് വെച്ചതാണ് അപ്പൊ ഞങ്ങളങ്ങനെ കൊഴിച്ചിട്ട് മ് അങ്ങനെ കുഴിച്ചിട്ടതായിരുന്നു.
ആഹ്
മ് അപ്പൊ അയ്മക്കങ്ങനെ പ്ലാ വായിച്ചില്ല പ്ലാവോക്കെ വലുതായിട്ടുണ്ടയ്നി. അടുത്ത പ്രാവശ്യക്കൊക്കെ കായ്ച്ചില്ല അടുത്ത വർഷ കാവുമ്പോ മ് കായ്ക്കെയ്കാരം. അങ്ങനെങ്ങനെ ടൈമുണ്ടല്ലോ അപ്പോ അങ്ങനെ അങ്ങനെ അതൊക്കെ ഇണ്ട്. ങ്ങൾക്ക് എന്താ പയ് ഇങ്ങളെ തറവാട് വീട്ന്നെ ആയി തരല്ലേ വേറെ വീടൊന്നും വെച്ചില്ലല്ലോ? പ്ലാനുണ്ടോ സ്ഥലം മേടിച്ചോ
സ്ഥലൊക്കെണ്ട്. ആ അവടെണ്ട്
ആഹ്
പിന്നെ എളച്ചന് തറ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പ വിജ ഏഹ് അല്ലല്ല ഓന് വസ സാധാ നാടമ്പണിന്നെയാണ്.
ഏഹ് അതെങ്ങനെ ഇപ്പാന്റെ സ്ഥലത്തന്നെയാണോ?
ആഹ് അതെ അതെ.
ആ ഇങ്ങക്കപ്പോ സ്ഥലം ഇണ്ടാവുല്ലോല്ലേ അവരിക്കിള്ള പോലെ ആ രണ്ട് മ
ആഹ് ആഹ് നാലാള് നാലാള്.
ആണ് മക്കളെത്രാ ആഹ് അപ്പ പിന്നെ ഇങ്ങളും പോയാൽ പിന്നെ എടുത്താണോ മറ്റോല് തറ ഇട്ട്ക്കണെ
അല്ല കൊറച്ചൊര് പത്തിരുവത് മിനിറ്റ് ട്ടാ
മിനിറ്റോ ഏഹ് അവിടാണോ ആ അപ്പൊ അവിടെ വീട് ഇവരെ സ്ഥലാണോ ഉപ്പന്റെ സ്ഥലം തന്നെയാണോ
ആഹ് അതെ അതെ.
ആആ അപ്പം ഇങ്ങക്കും ഉണ്ടാവുല്ലേ അവിടെ
ആഹ് ഉണ്ട്ണ്ട്.
പിന്നെ
എന്താ നോക്കട്ടെ തറല്ലെങ്കി ഇവിടെ തറവാട്ടാന്ന് നോക്കണം
ആ ഉപ്പി ഇമ്മക്കല്ലേ
ഓ ഇപ്പല്ല മ്മണ്ട് ഇപ്പ മരിച്ചതാ
ആ ഉമ്മാനെ അല്ലെങ്കിൽ കൂടെ കൊണ്ടോണം അങ്ങനൊക്കെ അല്ലേ
ആ അത്രേ
ഉം ഇങ്ങളെ വീട്ടിലാരൊക്കെയാ
ന്റെ വീട്ടില ഇമ്മണ്ട് ഒരു ആങ്ങള, ഞങ്ങൾ രണ്ട് കുട്ടികളള്ളൂ.
ഏ വീടെടുത്താ? വെരിന്ന മണ്ട.
ആഹ് ഇവിടെ അടുത്ത് തന്നെയാണ്. വടെ എടുത്തന്ന് വെച്ച ഞൻ പോയന്റെ അക്കരന്റ എന്റെ അക്കരന്റെ, വീട ഒക്കര ആ.. എന്നാലും അങ്ങോട്ട് ഒരു പത്തിരു മിന- പോണ്ട് അങ്ങോട്ടും എത്തിട്ടോ.
ആഹ് അറേഞ്ച് മേരേജ് അല്ലേ?
ഓഹ് ആണ്...
അനുനൊക്കെ പറഞ്ഞപ്പോ-
ആഹ് പതിരുമ്മിനിറ്റ്ള്ളൂ വണ്ടിക്ക് ഇട്ടോ. പിന്നെ ഒരു പാലൻഡ് വടന്നാല് എത്തും.
ആഹ് കുറുക്ക വഴനവുമ്പലേ?
കുറുക്കുവായിയകുമ്പോ.
ഉം... നല്ല തണുപ്പായിരിക്കൂല്ലേ എപ്പോഴും അതോണ്ട്.
ഓഹ് അല്ലോ വേനലാകുപ്പോ എന്താ ചൂട്. നല്ല ചൂടാ..
ആഹ് അല്ല പൊതുവെ എല്ലാർത്തും ചൂടല്ലേ.
ആഹ് അതാണ്.
ഉം..
വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റള്ളാൻ പോകും.
വ് പോയന്റെ അടക്കണക്കല്ലേ.
ആഹ് അതെ ഓഹ് അങ്ങനെ ഇരിക്ക, ഒരുപാട് ആൾക്കാരുണ്ടാവും.
ആഹ് പിന്നെ നടക്കാൻ ഈവനിങ് വാക്കിങ്ങ ഒക്കെല്ലേ? അതൊക്കെ അതൊക്കെ നടക്കാ നല്ലൊക്കെ. അല്ല പറ്റിയ ഒരു ഇത കേക്കാറല്ലേ? ആഹ്..
ഫുട്ബോൾ ആളിക്കിലൊക്കെ.
ഏഹ് ആഹ് അത് രസണല്ലോ, ശമ്പള- കണ്ണും നമ്മളിപ്പം വേണം, അല്ലെങ്കിൽ എന്താ വെച്ചാ ചെറിയ, മക്കളൊക്കെ ആവുപോയ്-
അതാണ്..
അപ്പളും വേണം ഇങ്ങനെ കുറേ- മുങ്ങി ആളവരിച്ച്- ഇപ്പോ ജസ്റ്റ്‌ കയറി അറമയാൽ മതി.
ഉം.. ഇന്റെ രണ്ടാക്കും നീന്തല്ല അറിയും. രണ്ട് മക്കൾക്കെ അറിയ നീന്തലേറി എന്നാലും പേടിയണേ. എപ്പോഴും ഒരേ സമയയിരിക്കൂലല്ലോ.
ആഹ് അതാണ് നിന്തലും- അറിഞ്ഞിട്ടും കാര്യല്ല ചെപ്പോ- പേടിച്ച കഴിഞ്ഞാല്- ഉം പേടച്ച് കഴിഞ്ഞാല്, അതാണ്.
ആഹ് അതാണ്, ഇപ്പോ തണുപ്പാവമ്പള കാല് വേകൊരല്ലോ.
ആഹ്...
നല്ല തണുപ്പ നമ്മളെ ഫ്രിഡ്ജ്ന്ന് വല്ലടത്ത് കുളി കുടിക്കണം മതിരിയ.
ശീലായിട്ടുണ്ടാവുംങ്ങക്ക് ഇങ്ങനെ, രാവിലെയ ഒക്കെ കുളിക്കാൻ പോകൻ പറഞ്ഞപ്പേക്ക- നല്ല തണുപ്പില്ലേ നമ്മളെ വീട്ടത്തെ വളം തന്നെയ രാവിലെ-
ഒഹ് അതിലേറെ തണുപ്പാ നാലക്ക് വെള്ളം-
പിന്നെ എങ്ങനെയാണോ പിന്നെ- കുറേ നേരം അതിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടാവൂട്ടോ?
ഓഹ്...
അങ്ങനെ ജസ്റ്റ് കുളിക്കുമ്പോ- നമുക്ക് തുപ്പായിരിക്കും കുറേ നേര- കിരുന്ന-
ഇല്ല അതല്ലെങ്കിലും നല്ല തണുപ്പാക്ക കേറുമ്പോളേ സുഖമ ഉള്ളൂ കേട്ടോ
ആഹ് കേയറുമ്പയ ഉള്ളൂ ഉം നമ്മള് പൂള്മ്പോ പൂളിലൊക്കെ ഇരിക്കുമ്പോ അങ്ങനെയാണ് ആഹ്.
ഇന്നലെ ഞമ്മള് വമ്പ ചൂടാണ്.
ആഹ്
ആഹ ഇപ്പ നല്ല തണുപ്പാ വേറെന്താ അങ്ങനെ പോണൂ.
പിന്നെ എന്താ വെക്കേഷനിലൊക്കെ വീട്ട് പോകലില്ലെ അപ്പൊ.
ഓ വീട്ടിലൊക്കെ പോവാറുണ്ട്. ശനിയും ഞായറാകുമ്പോ മദ്രസ ഉണ്ടാവേ.
ആഹ മദർസ് അപ്പൊ വീട്ടിൽന്ന് പോകാൻ പറ്റൂല വീട് അടുത്താവുമ്പോ
വീട്ടിന്ന് പോവർന്നാല് ഒരാ വല്ലിയോന് പോരും. ചെറിയോന് കയിയുലേ.
ആഹ് ഒറ്റക്ക് പോരാനല്ലേ ആഹ് കൊണ്ടന്നാക്കി കൊടുക്കേണ്ടി വരുല്ലെ പിന്നെ.
ആഹ് അതാ
പിന്നെന്താ ഇബലൊക്കെ മ്മ ഇമ്മക്കന്താ. അതെ ഇനിപ്പോ എന്താ ഇപ്പോ കടക്കയാ പണി കഴിഞ്ഞാ.
അല്ലല്ലാ. ഹ ഹ അങ്ങനെ ഇരിക്കും.
ഉം രാവിലെ തന്നെ അങ്ങ് കഴിച്ചേക്കൂലെ പണികളൊക്കെ.
ചെലപ്പോ കയ്യോളു ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ട് നേരത്തെ കഴിഞ്ഞു.
നേരത്തെ കഴിഞ്ഞുല്ലേ. ഉം
അല്ലെങ്കിലൊക്കെ ആക്കമ്പോലെ കയ്യുള്ളു.
ആഹ് ഇനിയിപ്പൊ രാത്രി വൈകുന്നേരം കുളിക്കാൻ പോവോ.
ഇല്ലല്ല ഓ ഇനീ തണുപ്പത്തില്ല. വേനൽക്കാണി പോയിനി ഞങ്ങള് രാത്രിയൊക്കെ പോവും.
ആഹ് നല്ല സുഖെക്കാരല്ലോ ഇപ്പോ. ഉം. ഇനി ഇപ്പൊ മഴയായി അ ഇപ്പോ നല്ല മഴയല്ലേ ഇപ്പൊ
ഓ നല്ല മഴയാ.
ആഹ് മഴനെ ഇനി മോ ശരിക്കും ജൂൺ മാസം ഒക്കെ മഴന്റെ കാലല്ലല്ലോ. മഴ കുറവായിരുന്നു. ഇപ്പൊ ജൂലൈ എങ്ങനെയാവോ. ആഹ് ഒക്കെയെന്ന